ശരി
ആഹ് പറഞ്ഞോ പറഞ്ഞോ ഹലോ കേൾക്കില്ലേ കേൾക്കില്ലേ
ഹലോ ഹലോ
ആഹ് ആഹ് കേൾക്കില്ലേ ക്ലീയറാവണില്ലേ ഹലോ പറഞ്ഞോ ഹലോ ഹലോ ആഹ് ക്ലിയറാണല്ലോ ക്ലീയറാണല്ലോ സുഖായിരിക്കുന്നു അവിടെന്താ വിശേഷം?
പറഞ്ഞോ
ആഹ് സുഖായിരിക്കുന്ന്
പറഞ്ഞോ മൊത്തം മഴയാ
ആഹ് മഴണ്ട്
ആഹ് മഴണ്ട് നല്ല മഴണ്ട്
അതെ ഇവിടെ മഴൊന്നും ഇല്ല നല്ല വെയില്
കൃഷിയൊക്കെ അങ്ങനെ പോണ് ആഹ് ഫുഡ് കഴിച്ചിട്ടുള്ളു അവിടെ എന്താ പരിപടി
ഇവിടെ ഫുഡ് കഴിച്ച് ഞങ്ങള് ഇവടെ
എടാ അങ്ങനെ കൃഷിയൊന്നുല്ല ചെറിയ ചെറിയ കൃഷികള് ചെറിയ ചെറിയ കൃഷിയൊള്ളു തെങ്ങിൻ കൃഷി മറ്റേ ആഹ് വാഴ കൃഷിയൊക്കെണ്ട് അവിടെ എന്താ കൃഷി
ഞാൻ ആഹ് ഞങ്ങള് ഞങ്ങൾക്കൂണ്ട് കൃഷി ജാതിണ്ട് കുരുമുളക്ണ്ട് വാഴണ്ട് കപ്പണ്ട് ചേമ്പുണ്ട് ചേനണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് എല്ലാ കൃഷിയുണ്ട് ആഹ്
കൃഷിയുണ്ടോ ആഹ് ഓക്കെ വേറെ എങ്ങനാ കോഴിനെ ഒക്കെ വളർത്ത്ണ്ടോ
പൊറത്തുന്ന് കോഴിയൊക്കെണ്ട് കോഴിയുണ്ട് പത്ത് അമ്പത് കോഴിയുണ്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ത്തും കൃഷി ചെയ്യണണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറമ്പുണ്ട് അവിടെയൊക്കെ കൃഷി ചെയ്യണണ്ട്
ആഹ് പനി പോലെ സാനങ്ങളൊക്കെ ഉണ്ട്
ആഹ് ഇവിടെ പനി പനിയൊക്കെ ഉണ്ട് വേണ്ട പോലെല്ലാ വീ ട്ടിലും പനിയാണ് ഇവടെ ഇവിടെ മാത്രം മോൾക്ക് മാത്രം വന്നിട്ടുള്ളൂ വേറെ ആരിക്കും വന്നില്ല വെട്ടി അത് കാരണം നിങ്ങളവിടെ ഇണ്ടോ പനി
ആഹ് ചെറുതായിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ പനി വര്നുണ്ട് അസുഖങ്ങളും ഉണ്ട് മഴക്കാലായോണ്ട്
വീട്ടിലാരിക്കെങ്കിലും ഉണ്ടോ?
ഇതുപോലെ കൊച്ചിന് ഇണ്ടായിന്ന് ഇപ്പ മാറിണ്ട്
അതെല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താണ് വിശ് ശേഷം വേറെ എന്താ പരിപാടീന്ന്
വേറെ വർക്കി വർക്കിന് വന്നേക്കണ്‌ ഷോപ്പില്
അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്തുണ്ട് വർക്ക് ചെയ്യണില്ലേ ഞങ്ങള് ഭക്ഷ് ക്ഷണോക്കെ കഴിച്ച് കഴിഞ് ഇങ്ങനെ ഇരിക്കാണ് ഇനിയിപ്പോ റേഷൻ കടയിൽ പോണം അരി വാങ്ങിക്കണം പിന്നെ പുറത്തൊന്ന് പോണം ചിസ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്
അതെ വീട്ടിലാരൊക്കെ ഉണ്ട അപ്പോ
വീട്ടില് ഞാനും മോനും ഏഹ് മോളും മോളെ കല്യാണം കഴിഞ്ഞ് മോൾ പ്രസവിച്ചെടുക്കണ ഒരു കുഞ്ഞി കൊച്ചുണ്ട് നാല് പുളിഅറ്ന്ന് മിനിയാ ന്നാ ആ കുഞ്ഞു കുളിചെത് ആഹ് നിങ്ങളെ വീട്ടിലാരെക്കെയുണ്ട്
വീട്ടില് ഉപ്പ ഉമ്മ രണ്ട അനീയന്മാര് കൊച്ച് ആഹ വൈഫ് ഇവിടെല്ല പൊറത്താണ് പിന്നെ അനിയന്റെ വൈഫ് അവരുടെ വീട്ടില്
ആഹ് ആഹ് അങ്ങനയാണല്ലേ അപ്പൊ അനിയന് കൊച്ചില്ലേ
ആഹ് അനിയന് കൊച്ചുണ്ട്
ആഹ് അഹ് അവരവിടെയാണ് ആഹ ഇനിയിപ്പ പിന്നെയള്ള അനിയന അപ്പ
ആഹ ഉള്ള വൻ്റെകല്ല്യാണ കഴിഞ്ഞിട്ടില്ല
ഉം ആഹ് ആഹ് എന്താണ് കഴിക്കാത്ത
ആഹ് കഴിക്കും അടുത്ത് കഴിക്കും കല്യാണാണ്ട് നടത്തിട്ടില്ല ആഹ്
വേഗം കഴിക്കാ പറന്നാല്
ആഹ് ആഹ് പറയാം
വേറെ എന്താണ് ഇവിടെ അഹ കൊച്ചിനെ കളിപ്പിച്ചിരിക്കയാണ്
ആഹ് ചോറ് ന്നിട്ടന്ത കറിയ എന്തെ
ചോറ് പുറത്തുന്ന് വാങ്ങിച്ചണ് എണീറ്റപ്പ പന്ത്രണ്ടരായി
ആഹ്
അഹ' പുറത്തുന്ന് ഭക്ഷണം വേടിച്ചാണ് ഇപ്പൊ കഴിക്കണെപ്പോ വൈകുന്നേരത്തേക്ക് വെക്കണം ഗ്യാസും ഇല്ലല്ല ഗാസ് തീർന്നിട്ട് കൊറെ ദിവസായി അപ്പ ഇനി മുറ്റത്തെ അടുപ്പില് ഇട്ട് വെച്ചട്ടൊക്കെ വേണം ചോറ് അപ്പൊ നേരം വഴുകും അത് കാരണം ഇപ്പ വേടിച്ച് തൽക്കാലം
ആഹ് ആഹ് അങ്ങനെ കാര്യങ്ങള്
എന്ത്ഴച്ചേ
ആഹ്ങ്ങനെ ചോറ് ചെറ ഉച്ചക്ക്
കറി എന്ത്
പയർ കറി
പയറ് പിന്നൊന്നുല്ലേ
പയറും മറ്റേ മോരിന്റെ കറി
ആഹ് ആഹ മോര് എന്ത് കാച്ചിയതാ
ആഹ് കാച്ചിയ കറി ആഹ
മീനൊന്നും മേടിച്ചില്ല അപ്പാ
ഇല്ല മീന് ഇന്നലെ ഇണ്ടായി ഇന്ന്
അനിയന്മാരൊക്കെ ഉണ്ടാ അവിട
ആഹ് അനിയമാരൊക്കെ ഉണ്ട് ഇവിടെണ്ട്
അതേല്ലേ രണ്ടനിയന്മാരും ഉണ്ട് അപ്പൊ ഒന്നിച്ചാണ് വർക്ക്യ്യണത് അതലപ്പ എല്ലാരും കൂടെണ്ടാരുന്നു പിന്നെ പുറത്തന്ന് ആരുുംല്ലേ വർക്കിന്
പൊറത്ത്ന്ന് രണ്ടുപേരുണ്ട് വർക്ക് യ്യാൻ വേണ്ടി
അതെ അവര്ണ്ടാപ്പ
അതില് ഒരാള് വന്നിട്ടുള്ളൂ ഒരാള് വന്നിട്ടില്ല അയാള് ഒരാള് ലീവ ഉം
ആഹ് ആഹ് ആഹ് അപ്പൊ ചോറുണ്ടെന്നാ വന്നാലും
ആഹ് അവര് ചോറണ്ടന്ന്
അപ്പൊ ആൾക്ക് ഫുഡ് എന്താർന്ന് അല്ല കറിയെന്താർന്ന്
കറി ഇത് തന്നെ ആൾക്ക് മീന്റെ ചെറുതായിട്ട് ഇണ്ടായിനി അങ്ങനെ
അതെയല്ലേ യാത്രയൊക്കെ പോവാറുണ്ടോ യാത്രയൊക്കെ ഇഷ്ടമാണോ
യാത്ര ഇഷ്ടവാണ് പോവാറില്ല പ്പൊ കൊറവാണ്
വായിക്കാറുണ്ടാ വായനണ്ടാ
ഇല്ല വായനൊട്ടില്ല കൊച്ചുന്തട്ക്ക്ണെ ചെറിയ കൊച്ചുന്തട്ക്ക്ണെ
പൊടി ഇവിടെ കളിച്ച് കെടക്ക്ണ്ട് പൊടി മാമാനെ മടിയിലിരിക്കാണ് ആഹ് കൊറച്ചോസം മുമ്പ് ന്റെ മാ വല്ല്യ മാമൻ വന്നിടുത്തിട്ടുണ്ടായി കൊച്ചിനാ ഇപ്പൊ കുഞ്ഞി മാമാടെ മടിയിലിരിക്ക
ഒറങ്ങാണത്
ഇല്ല ആഹ് ഉറങ്ങണൊന്നുല്ല ഇവിടെണ്ട് വലിയ മാമേ മോനും വന്നിട്ടുണ്ടായിട്ട് വല്ല്യ മാമാന്റെയും മോന്റെയും കൂടെ കൊറച്ചേരം കളിച്ച് പിന്നെ ഒറങ്ങി ഇപ്പൊ ആ ചെറിയ മാമാന്റെ കൂടെ അതെ എവിടെ ഇരിക്കുണ്ട് ഉറങ്ങണൊന്നുംല്ല ചെറിയ മാമാടെ മടീൽ ഇരിക്കേ
ആണോ ആഹ്
ഈ രണ്ടു കോപ്പി പിറ്റേ ദിവസം വേറെ മാമയും വന്ന് ണ്ടായിരുന്നു ആ മാമാക്ക് നേരന്നുല്ല ആ മാമ വന്നപടി തുണിയും പൊക്കി പിടിച്ച് തിരിച്ചേ ചോടി ഒന്ന് നോക്കിട്ടീന
ആണോ ആഹ്
ഉം
പിന്നെ എന്താ വിശേഷങ്ങളടോ നാട്ടില്
ഉം ഇവടാ ഇങ്ങനെ പോണ് മഴ ഇണ്ടാർന്ന് കൊറച്ചേരത്തെ ഇപ്പൊ മഴ മാറി നല്ല ട്ടാർ വെയിലായി ഇനി ഇടക്കടക്ക് പെയ്യും ഇടയ്ക്കടക്ക് നിക്കും അങ്ങനെ അന്തരീക്ഷം ഒരു മഞ്ഞ അന്തരീക്ഷാണ്
ആഹ്
പിന്നെ ഏഹ് കോഴി കൃഷിയൊക്കെണ്ടോ
ഏഹ് എന്താ പറഞ്ഞെ കേട്ടില്ല
കോഴിക്കൃഷിയൊക്കെ ഇണ്ടാ കോഴിക്കൃഷിണ്ടാ കോഴി
ആഹ് കോഴിയുണ്ട് കോഴിയുണ്ട് കൊറച്ച് കോഴിയുണ്ട് അതികം ഇല്ല കൊറച്ചുണ്ട് ഇപ്പൊ അത് കൊറച്ച് കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിണ്ടായില്ല ഒരു കുഞ്ഞി ഏഹ് അസുഖം വന്ന് മരിച്ച് ഉം മൊട്ട കൊറേ ഇടില്ല ഇപ്പൊ
ഏഹ്
മരുന്ന് കൊടുത്ത് എന്തോ ഒരെണ്ണം തൂങ്ങിന്നിട്ട് ഒരെണ്ണം മരിച്ച്
അതെല്ലേ ആഹ് അപ്പൊ ഇതിരി വെളുത്തുള്ളിയും ചോന്നുള്ളിയൊക്കെ വെറുതെ ഇങ്ങനെ ചെറു പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ച് കൊടുക്കാറുന്നില്ലേ
അത് കൂടുന്ന കോഴികളൊക്കെ മേത്ത് വരുന്നത് വച്ചാ ഇതായിട്ട് ചത്താണോ
ആഹ് ആഹ് അങ്ങനെയാ വെയിറ്റ് കൂടിട്ടല്ലേ
വെയിറ്റ് ആഹ് അത് ചെറിയ തൂങ്ങലുണ്ടായിരുന്നു മരുന്ന് കൊടുത്ത്ണ്ടായി പക്ഷെ എല്ലാം കൂടി കേറി നിന്നപ്പേ തണുപ്പാണല്ലോ
ആഹ് അയിന് മാറ്റിർന്ന്ർന്നപ്പ
ആഹ്
കോഴി കൃഷിയൊക്കെ ചെയ്യുമ്പോ അങ്ങനേണ് വേണ്ടത് എന്തേലും അസുഖം വന്ന അപ്പ തന്നെ ആ സ ഇത് മാറ്റിയിടാ
ആഹ് പ്രയ്മ് മാറ്റണ്ടരും
ഇങ്ങടെ തന്നെ ഇട്ട് അത് കൊറച്ചത് ഉഷാറാവണോർന്ന് അധിക്കുമ്പ് ഇട്ട ട്ടാണത്
ആഹ് പിന്നെ എന്താറിയില്ല രണ്ട് പൂച്ച ത്തോയി കുഞ്ഞി പൂച്ചകള് ചെറുത് ഇണ്ടായത് അസുഖമാണ് അങ്ങനെ മൂന്നാമതിൽ രണ്ടണം ചത്ത്
ആഹ് ആഹ് ആഹ് രണ്ടണ് ഇഞ് എത്രണംണ്ടിട്ട്
ഇപ്പൊ ഒരെണ്ണൊള്ളു ഇഞ്ഞ് അത് എന്താ പറ്റിയന്നറിയില്ല എന്തോ പിടിച്ചു കൊല്ലണം ന്നറിയില്ല രണ്ട്രണം ചത്ത ട്‌ക്ക്ണ് ണ്ടായി കാൽക്ക്
അതേ ലെ ഇപ്പൊ വല്ലതും കേറി പിടിക്കണ്ടാവും
ആഹ്
താമസിക്ക്ണ സ്ഥലം വല്ലെ കാടൊക്കേണോ
ബാക് സൈഡ് ചെറിയ കണ്ടൽ കാട്
ആ വെറുതല്ല കണ്ടൽക്കാടുള്ളതോണ്ട് വല്ലതും മഞ്ഞുണ്ടാവും വന്ന് പിടിക്കണ ഈ ഗുളെവിടെ
ആഹ് അത് വീടിന്റെ പൊർത്തിട്ട് ഒന്ന് ഒണ ഇന്ന് ഈ കാലത്ത് ഒ ച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കരയ്ണ ഒച്ചേ ഉണ്ടായിള്ളു പിന്നെ നോക്കിയപ്പോ ചത്ത്ട്ക്ക്‌ണ് കണ്ട് കാൽക്ക്
അതെ എന്ത്‌കളറാണ് ചത്തത്?
എന്താണ് ഏഹ് എന്താ കേട്ട്ല്ല?
എന്ത് കളറ് പൂച്ചകളാ ചത്തത്?
കളർ ഒരു ഫുള്ള് മഞ്ഞേ അടില് വൈറ്റ ആയിട്ട് ഒരു പൂച്ചേ പിന്നെ ഒരണ്ണം ചാരക്കളറ് അങ്ങൻത്തെ പൂച്ചേ
സൂപ്പർ ഭങ്ങിയുള്ള പൂച്ചകള് പോയല്ലോ ഇഞ്ഞിയുള്ള കളർ എന്തുട്ടാ?
അത് സെയിം തന്നെ ച ഗ്രേ കളറന്നെ ചാര കളർ തന്നെ ഉം
അപ്പൊ നല്ല ഭംഗിയുള്ള മഞ്ഞ പോയല്ലേ?
ആഹ്
ആഹ്
അങ്ങനെ പ്രശ എന്ത വരിന്ന് അറിയില്ല മോളിലായിരുന്നു വീടിന്റെ മോളിലായിരുന്നു ഇണ്ടായത് പൂച്ച താഴെ ഇറക്കിയിട്ട് എന്തോ ഇതായതാണ്
അതെല്ലേ ആഹ് ആഹ്
അവിടെ പൂച്ചിണ്ടോ വീട്ട്ല് പൂച്ചിണ്ടോ?
ആഹ് വീട്ടില് പൂച്ചണ്ട് മൂന്ന് പൂച്ചണ്ട് കോഴിണ്ട് പിന്നെ ആടുണ്ടായിർന്ന് ആടൊ ക്ക കാലാക്സിഡന്റ് ആയപ്പോ വിറ്റ് പിന്നെ ഇഞ്ഞിപ്പോ ഇഞ്ഞിപ്പോ വേടിക്കണം ഒക്കെ കാലൊക്കെ റെടിയായിട്ടൊക്കെ വേണം വേടിക്കണെങ്കിൽ ആഹ് കാല് റെഡിയായിട്ട് ഒരണ്ണത്തിനെ ഒരാടിനെ വേടിച്ച് നിർത്തിയാല് നമ്മള ആവശ്യത്തിന് വിറ്റാല് എന്തേലും കിട്ടോല്ലോ ഒരുപാടൊന്നും വളർത്തൂല ഒരെണ്ണത്തിനൊക്കെ വളർത്താം
വളർത്താവോ ആഹ്
ഉം നിങ്ങക്ക് ആടൊക്കെ ഇണ്ടോ?
ആടിപ്പില്ല ആദ്യം ഇണ്ടായിരുന്ന ആട് ഇപ്പ ആട് നിർത്തിയേക്കണ് അസുഖങ്ങളക്കെന്നട്ട് പ്രശ്നങ്ങളായോണ്ടയ് കോഴി ഇ ണ്ട് ആടില്ല ഇപ്പൊ
ആഹ് കൊഴി മുട്ട ഇടുന്നുണ്ടോ
കോഴി മൊട്ടടല് കൊറവ ഒന്നോ രണ്ടോ എടക്ക് ഇട്ടായിട്ട് ആഹ് പിന്നെള്ളത് ടർക്കി കോഴി ഇണ്ട് ഇപോ ഉം
ടറക്കി കോഴി മേടിച്ച നിങ്ങാ
ആഹ ടർക്ക കോഴി ഇണ്ട് അതൊരു ഏഴെണണ്ട് ഏഴ കുഞ്ഞ്
ന്നട്ട് അതെ എത്ര എവിടെന്ന വാങ്ങിച്ചേ
അത് ഇവിടെ അട്ത്ത് സൽത്ത് ന്ന് വങ്ങിതാ
ടർക്യായ കണിയോ അതെ ച ചാത്തനൊക്കെ കിട്ടിയാ
ചാത്തേന കൂടുതലും തോന്നാനുണ്ട് മനസ് ലാണില ഇപ്പൊ രണ്ടു മാസ ആയിണ്ട് വങ്ങിട്ട് രണ്ടു മാസ ആവാറായി അയ്ട്ടങ്ങളെ കൂടുലാക്കിലുണ്ട് ഇപ്പൊ ആഹ ആഹ് രണ്ട് മാസം ആയിണ്ട് അയിന്റെ ചെറക് ബേക് ക്കില് ആഹ് അത് ഒരെണ്ണം നോ ട്ടാമ്പൂര് അങ്ങനന്ന് വെച്ച് വങ്ങിയ
അന്നാ ശെരി ട്ടാ എന്ന ഒക്കെ
ആഹ് ശെരി